ഹലോ
കേൾക്കാവോ ആഹ് ആ അതെ അങ്ങനെല്ലേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
വേറെ വേറെ പിന്നെ അങ്ങനെ വലിയ വിശേഷം ഒന്നുല്ല അവിടെയാ
വേറെ ഇവിടെയും അങ്ങനെ വിശേഷന്നുല്ല ദാ ജലദോഷം തുമ്മല് തുമ്മല് തുമ്മല അത് തന്ന വിശേഷം
ഉം ഉ പിന്നെ നിന്റെ അമ്മ എപ്പോവരും
അമ്മ ഇനി രണ്ടരൊക്കെ കഴിയും
ഉം ഉം
ഉം ഇവൾ പോയി വിളിച്ചിട്ട് വരും
ഒഹ് ഒഹ്
ഓ
വണ്ടി വാങ്ങിച്ചോണ്ട് അങ്ങനെ ഒരിതൊണ്ടല്ലേ അല്ലെങ്കി നടന്നു വരുവായിരുന്നല്ലേ
ചിലപ്പോ ഇവള് ഇവള് കൊറെേ നാൾ കൊണ്ട് പറയണ് പട്ടി വാങ്ങണം പട്ടി വാങ്ങിക്കണമെന്ന് പറയണ്
ആഹ് ആഹ്
അപ്പഴത്തേക്ക് നന്നായിട്ടിരിക്കെ എപ്പോഴത്തേക്ക് അമ്മ അമ്മ എനിക്കൊരു പട്ടി വാങ്ങിത്തരോ അമ്മ നമ്മൾ നോയിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ മൂടങ്ങ്മാറും പിന്നെ ദേഷ്യം ഏ അതുകൊണ്ട് ഇന്നലെ പറയണകേട്ട് ഇന്നലെ രാത്രി വന്നപ്പോഴും ഇതുപോലെ പറയണകേട്ട് അമ്മ പട്ടി വേണം പട്ടി വേണം അപ്പോഴത്തേക്ക് പറ ഇവിടെ പട്ടി വേണ്ട ഒരു കുട്ടിയും വേണ്ട നി എണീച്ച് പോന്ന് പറഞ്ഞ് എന്നിട്ട് അമ്മ എണീച്ച് ദേഷ്യപ്പെട്ട് എണീച്ചു പോണ കണ്ട് ഇന്നലെ പറയണക്കെട്ട് നാളെ മുതൽ നിങ്ങള വിളിക്കാൻ ഞാൻ വരൂല നിങ്ങൾ നടന്ന് വന്നാൽ മതി എന്ന്
അ ഹാ
അമ്മക്ക് ഇഷ്ട്ടെ അല്ല പട്ടിയെ
ആ ആ പക്ഷെ വളർത്തുമ്പോ അങ്ങ് ശീല ആവുമയിരുന്നു അത്
ഉള്ള ഓരോ വീഡിയോ കണ്ടിട്ട് എടി അ അമ്മൂ നമ്മളെ നമ്മൾ പട്ടി വാങ്ങിയാൽ ഇതുപോലെ ഇരിക്കടി നമുക്ക് ഇതുപോലെ വീട്ടിയൊക്കെ എടുക്കാടിന്ന് ഉം മ്മക്കാണെങ്കി ഇഷ്ടല്ല പണ്ടാടുണ്ടായിരുന്നു അമ്മമ്മരെ വീട്ടില് കോഴി ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്കൊരുത് സ്നേഹമൊന്നുല്ലായിരുന്നു ആട്ടിന്റെ അടുത്തായിരുന്നാല
അച്ചനർക്ക് അങ്ങനെ തന്നെ
ആപറയണം അമ്മയും പട്ടിയും മൂന്നാളാണെന്ന്
ആ
ഒന്ന് വാങ്ങിച്ച് കിട്ടുന്നതെങ്കിൽ ആയിട്ട് കളിയും ചിരിയും കാണുമ്പോഴത്തേക്ക് ഇതാകുവായിരുന്നു ഉം ഇപ്പൊ.
ഉം നിന്റെ നാൾ എന്തോന്ന്.
എന്റെ നാള് പൂയം.
പൂയം
അവള് നാള് ആയില്യം അമ്മയുടെ നാള് കാർത്തിക.
ഉം
ഉം അങ്ങനെ പണ്ട് മുമ്പാണെങ്കിൽ എനിക്ക് ജാതകം എഴുതിയതൊക്കെ തെ
എന്റെ അനിയത്തിയുടെ എന്റെ അനിയത്തിയുടെ നാള് പൂയം ആണ് പൂയം.
പൂയം പൂയം എന്തോന്ന് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ് പോയാൽ നല്ലതാണ്.
ആഹ് എന്റെ അനിയത്തിയുടെ നാള് പൂയം റിച്ചുവിന്റെ നാള് അത്തം.
അത്തം ആഹ് ആഹ് ആൺ അത്തം നല്ലതാ ജോലി കിട്ടും ചേച്ചി.
ആഹ് ചേട്ടന്റത് തൃക്കേട്ട.
തൃക്കേട്ട തൃക്കേട്ടക്കാർക്ക് ദേഷ്യം കൂടുതലാണെന്നു തോന്നുന്നു. അങ്ങനെ എന്തോ പറയും ചേച്ചിടെതോ.
പുണർതം ശ്രീരാമന്റെ നാളാണ്.
അതെ, സീതയെ വനവാസത്തിൻ അയച്ചു.
മ്മ് ശ്രീരാമനാണ് വനവാസത്തിനു പോയത്.
ആണല്ലേ.
പതിനാല് വർഷം
ആഹ് അപ്പം എന്തിന്റെ അപ്പൊ സീത ഉപേക്ഷിച്ചേ.
സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോയതോണ്ട്.
വന്ന് അങ്ങ് പിന്നെ അവര് ഒന്നിച്ചില്ലേ.
ആആ
ഉം സിനിമയൊക്കെ ഉണ്ടല്ലോ നയൻ താരയുടെ ഏതോ സിനിമ, സീരിയൽ ഒന്നും കാണൂല്ലട്ടോ ഞാന്. ഇതിന്റെ ഈ രാമായണവും ഏഹ്.
നയൻതാരയുടെത്തായിട്ട് സിനിമയായിട്ട് ചെയ്തു.
ഓ സിനിമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ രാമായണം മഹാഭാരതം അങ്ങനെ ഒന്നും കാണാൻ ഇഷ്ടമല്ലായിരുന്നു പിന്നെ എന്തോന്ന്. അപ്പൊ എന്റെ എന്തോന്ന് എന്തോ എന്താത് കൃഷ് കൃഷ്ണന്റെ എന്തൊരു ഇതുണ്ടായിരുന്നല്ലോ. അത് ഉത്തുപ്പൂരം കണ്ടിട്ടുണ്ട്, പിന്നെ കൈലാസനാഥനും.
എനിക്ക് അങ്ങനെ സീരിയൽ കാണുന്നത് ഇഷ്ടല്ല പക്ഷേ മഹാഭാരതം എന്ന് പറഞ്ഞു ഒരു സീരിയൽ ഉണ്ടായിരുന്നു.
ആഹ് ആഹ് പക്ഷെ എനിക്ക് കഥയൊന്നും മനസ്സിലാവൂലാത്തത് കൊണ്ട് ഞാൻ പിന്നെ പിന്നെ കാണൂല്ല.
കഥകൾ ആ സീരിയല് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഞാൻ കാണുവായിരുന്നു.
ആഹ് ആഹ് ആഹ്
ഇപ്പൊ പിന്നെ
അപ്പൊ ഇവിടെ ഇവിടെ എന്തോ രാമായണോ എന്തോ ഒരു ബുക്കിരിക്കണ് ഞാൻ എൻ ഞാൻ ഒരു ദിവസെടുത്ത് വായിക്കാൻ നോക്കിയേച്ചി ഒന്നും മനസ്സിലാവുന്നില്ല
ഉം ഉം
ഉം നമുക്ക് തൊടങ്ങുമ്പഴത്തേക്കേ മനസ്സിലാവാതിരുന്നാ പിന്നെ നമ്മൾ എങ്ങനേച്ചി അങ്ങോട്ട് വായിക്കും ഉം ചേച്ചി ബുക്കൊക്കെ ഇങ്ങനെ വായിക്കോ
ബുക്ക് മുമ്പ് വായിക്കുവായിരുന്ന് ഇപ്പ എന്റെ ആഹ് ശീലങ്ങളെല്ലാം പോയി കോളേജി പഠി ച്ചോണ്ടിരുന്നപ്പ ലൈബ്രറീന്ന് ബുക്കെടുത്ത് വായിച്ചാരുന്ന്
ആഹ് ആഹ് നോവലാ
നോ
നോവലാണ്
കഥകളൊണ്ടല്ലാ കഥകള് എഹ് എന്ന് വെച്ചാ അതെ കൊ ച്ച്പുള്ളേ കഥകളല്ല
ആഹ്
ഇതുപോലെ പ്രായ ആയവ നമ്മളെ പോലെ വലിയവരൊക്കെ വായിക്കണ കഥകള്
ആഹ് ആഹ്
അത് വായിക്കേ
ഓ അങ്ങനെ പിച് ഞാനും ഇതുപോലെ നമ്മള് ക്ലാസ്സിലെ ഒരു പെൺകൊച്ച് ഇതുപോലെ കൊണ്ടു വരായിരുന്നു നോവൽ അവ വായിച്ചിട്ടിങ്ങനെ കൊറെ കൊണ്ടുവരുവായിരുന്നു അപ്പൊ ഓരോരുത്തർക്കും ഓരോ ദിവസം കൊണ്ടുവരും ഒരാഴ്ച തരും വായിച്ചിട്ട് കൊണ്ട്ടുത്തിട്ട് അടുത്തത് ങ്ങനെ രണ്ട് ബുക്ക് എടുത്ത് അങ്ങനെ വായിച്ചു രണ്ടും കൊള്ളായിരുന്നു.
ഓഹ് ഓഹ്
ഓഹ് ഒന്ന് പ്രിയപ്പെട്ട് അങ്ങനന്ന് ആഹ് ഒന്നിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഒന്നിന്റെ പേര് രാം കെറോഫ ആനന്ദി ഞാൻ ഞാൻ അയച്ചു രണ്ടും കൊള്ളായിരുന്നു.
ഉം ഉം
ഉം അങ്ങനെ അങ്ങനന്നെ ബുക്കൊക്കെ ആഹ് ഇനിപ്പൊ
ഇപ്പൊ ഏതേലും സിനിമകൾ ഇറങ്ങണ അങ്ങനെ വല്ലോ അറിഞ്ഞൊ
ഞാൻ ഇപ്പം സിനിമ അതൊന്നും നോക്കൂല്ല ചേച്ചി, ഇപ്പൊ ഒന്നും നോക്കാൻ സമയം. സമയം ഇല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ മ എന്തോന്ന് ചേച്ചി ഇപ്പോഴത്തെ സിനിമകളൊന്നും കോമഡില്ല ഒന്നുല്ല.
ഇനിയിപ്പൊ കത്തനാർന്ന് പറഞ്ഞാ സിനിമ ഇറങ്ങണമെന്ന് പറയണ കേട്ട് അത് ഇറങ്ങുമ്പോ എനിക്ക് പോയി കാണണം
ആര് കത്തനാര്?
സൂര്യയുടെ
ആഹ് ആഹ് ജയസൂര്യയുടെ സിനിമയൊക്കെ കൊള്ളാം
ജയസൂര്യയാ അനുഷ്കയാണ് നടിയെന്ന് തോന്നുന്ന.
ആഹ് ആഹ്
അനുഷ്കയുണ്ട് പ്രഭുദേവയുണ്ട് വിനീത് ഒണ്ട്. ഹോളിവുഡ് സിനിമയാണോ? എല്ലാരും കൂടെ ഉള്ളതാണ്, ജയ സൂര്യയാണ് നായകൻ. കടമറ്റത്ത് കത്തനാരായിട്ടാണ് ജയസൂര്യ അതില്
ആഹ് ആഹ് ആഹ് ഈ മറ്റേ ഇത് നമ്മുടെ ഉം ഇതിന്റെ ഇടയ്ക്കൊരു സിനിമ ഇറങ്ങിയല്ലാ അയ്യോ അതിന്റെ പേരെന്തിര്? അയ്യോ ചേച്ചി എനിക്ക് ഒരു കണ്ണും ആഹ് മറ്റേ. അതിന്റെ സെക്കൻഡ് സീസൺ ഒന്നുമല്ലേ മറ്റേ കല്യാണി പ്രിയദർശന ഒക്കെയുള്ള.
ഏത്
അയ്യോ മറ്റേ പ്രേതകഥ കള്ളിയങ്കാട്ടു നീലിയുടെ. ആഹ് അതുതന്നെ.
ലോക അത് അറിഞ്ഞുകൂടാ പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു. സിനിമയുടെ ദൃഢം എന്ന് പറഞ്ഞു ഒരു സിനിമ ഇറങ്ങി. മറ്റേ ഇവന്റെ അവന്റെ പേര് ഞാൻ മറന്നുപോയി ഷെയ്ൻ നിഗം.
ആഹ ആഹ് എനക്ക് അവന ഇഷ്ടല്ല
വലിയ കാർത്തിെ പേര്ന്ന് കണ്ട് അയ്യോ കണ്ടല്ലോന്നായി
കൊ പോല്ലേ
ഏഹ കൊള്ളായിരുന്ന ആദ്യൊക്കെ ആദ്യമൊക്കെ കണ്ട വന്നപ്പോൊ കൊള്ളായിരുന്നു അത് ഒരു ക്രൈം ത്രില്ലറ ആണ ഒരു ഇതുപോലെ ഒരാള് മരിക്കും മരിക്കുമ്പോ അതിന് ഇപ്പ പോലീസ് ആായിട്ട് വരുമ്പോഴ ആ നാട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമല്ലായിരുന്നു ഇവം പോലെ ായിട്ട് വന്ന് കഴ കഴിയുമ്പഴത്തേക്കും ഒരു വഷം ഇത് ബോഡി കിട്ടും അങ്ങനെ അതൊക്കെ അന്വേഷച്ച് വരുമ്പോ ഒരു ബാങ്ക് കൊള്ളയായിരിക്കണം അങ്ങനെ അങ്ങനെ രണ്ട മൂന്ന് പേര അങ്ങനെ മരിക്കും അത് അന്വേഷിക്കണാണേ അവസാന അവസാന അന്വേഷ അന്വേഷ വ അവസാനം ഈ ആ ഇത് ചെയ്തത് ആ ആ സ്റ്റേഷനില് ബാക്കി പോലീസുകാര അവരാണ് ഇത് ബാങ്ക് കൊള്ള അരിച്ചതും കൊന്നതും ഒക്കെ ഏഹ ആദ്യം ഒരാളെ കൊന്നു അവന്റെ അവന്റെ ബോഡി മറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി ഏ ഈ പോലീസുകാരാണ് ഇതെല്ലാം കൂടെ ചെയ്തത് ഒഞ് ക അവസ ക ഇവ ഇവനാണ്ാലും പേല ദിവസത്തിൽ ഇവൻ കണ്ടുപിടിച്ചപ്പോ ഇവന കൊല്ലാൻ നോക്കും
ആഹ ആ
ഇവ ആണെങ്കി അടിച്ച് എല്ലാരും അടിച്ച് രക്ഷപ്പെടും ഇവ അത് എക്കാത അയ്യോ ജഹേഷ്
അയ്യോ എനിക്ക് എനക്ക് ഇ്ട ഇ പ പശപ്പ പഴയ സിനിമകളൊക്കെ ഉണ്ടല്ല മറ്റേ വന്ദനം
ഓ ഞാനിപ്പം പഴയ സിനിമകൾ തെ യൂട്യൂബിൽ കാണുന്നത് മോഹൻലാൽ മമ്മൂട്ടീുടെ
ഉം മമൂട്ടീ ഓ മ മമൂട്ടീ ഗളമഹല്ലന കൊല്ലാം
ഞാൻ രാവിലെ എണീക്കുമ്പോ എനിക്ക് ഈ ഒറ്റക്ക് ഇരിക്കണുണ്ട് അടുക്കളയില് ബാഗക്ക ഇ സൗണ്ട് ഒന്നുമ ഇല്ല ഒറ്റയ്ക്ക് നൽക്കണോണ്ട് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും സിനിമ എടുത്തിട്ട് കണ്ട കണ്ടാണ് ജോലി ചെയ്യണത്
ആ തന്ന നമ്മളിപ്പോ എന്തെില പാട്ടോ എന്തെങ്കിലും സൈലി കൂടെ ഉണ്ടെങ്കിൽ ജോലി പെട്ടെന്ന് തീറ്റണ വഴി അറിയിൂല്ലേ
ആഹ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും
ഉം
അയ്യോ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്ന എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുമ്പ കൊറേ ആരോ അന്നേക്കും പോലെ
ഓ
ഉ അങ്ങനെയൊക്കെ തോന്നും
മ്മ് മ്മ്
അയ്യോ ഉറക്കം ഇങ്ങനെ വന്നിരീണ്
എനിക്കും അങ്ങനെ തന്നെ
സംസാരിച്ച് സംസാരിച്ചിരിക്കുമ്പോ ഒറക്കം വെരുന്നു
ചുമ്മാരിക്കുമ്പോ ഉറക്കം വരില്ല ആരുടെയും എന്തെങ്കും സംസാരിച്ചോ ന്തെങ്കിലും ചെയ്യ ചെയ്യുമ്പോൾ ഉറക്കം വരും
ഓ അതന്നെ അയ്യോ ഞാൻ ഉറങ്ങി പോവട്ടെ
ഇന്നലെ ഞാനാണെങ്കില് മൂന്ന് മണിയായ ഇപ്പൊ എനിക്ക് ഉറക്കം ഒട്ടും സഹി അതുവരെയും പിടിച്ചു നിന്നു ഉറങ്ങാതെ ത്രക്കു ഒട്ട് സഹിക്കാതെ മൂന്ന് മണിയായപ്പോ ഒര ഔ ഒറങ്ങിയെനി മൂന്ന് മൂന്നേ മുക്കാലാവുമ്പോ കൊച്ചിനെ വിളിക്കാൻ പോണമായിരുന്നു
ആഹ് ആഹ്
അയ്യോ ഞാനാണെങ്കി അലാറം മൂന്നെ നാല്പ്പതിന് അലാറം വെച്ചിട്ട് കടന്നു
ആഹ്
മൂന്നെ നാൽപതായപ്പോ അലാറം എണീറ്റ് ആ ഒറക്കത്തിന്റെ വെപ്രാളത്തിലേ എണീറ്റ് ഇങ്ങനെ പൊ ബാത്റൂമിൽ പോയി ഇങ്ങനെ പോയതും കാൽ കയറി ഒര് ഒറ്റയിരി
ഉഫ്
ഇടിച്ച് ആ ഇരി രിപ്പ് ഇര്ന്ന് പത്ത് പത്ത് മിൻറ്റ് കൊറെ കഴിഞ്ഞപ്പെഴ് അവൻ സ്കൂൾ ബസ്സ് വന്നാ എറ ക്കിപ് അവടെ നിർത്തിക്കും പമ്പില്. അവര് അവടെ നിർത്തി അവരട് ആഹ് അവിടെ നിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അവയ അതിനെ മാറ ട്ട്യേ മാറിയാലല്ലേ എണീറ്റു പോവാൻ പറ്റുള്ളൂ. പോവാൻ വേണ്ടി ഇറങ്ങി വൺ ണ്ടി എട്ത്തതും ഇവിടെ കുക്കൂന്നാണ്ട് ചേട്ടവണ്ട ആ ചേട്ടം വിള്ച്ച് ചോയിക്ക്ണ് ആഹ് ആഹ് ആഹ് ചേട്ട അങ്ങോട്ട് വ കൊണ്ടുവ ആഹ് അങ്ങോട്ടാണ് പറഞെന്നോ അങ്ങനെ ഓഹ്